ഹലോ
ആഹ് എന്തെക്കെയാ വർത്താനം കേൾക്കുന്നില്ലേ?
ആഹ് നല്ല വർത്താനം
ഉം എന്താ ചാ ചായുടിയൊക്കെ കഴിഞ്ഞില്ലേ രാത്രിയ അല്ലല്ലേ
ഇല്ല ജോലികഴിഞ് വീട്ടിലേക്കെത്തണെള്ളു
ഏഹേ ഇപ്പെവിടെ ജോലി?
മല്‌പ്പുറം
ഉം പിന്നെന്താ ചായ ഒകെ കുടിച്ചോ പോർതന്ന് ഏക്കും ല്ലേ കുടിച്ചത്
കുടിച്ചില്ല വീട്ടിൽ എത്തീട്ടെ കുടിക്കാത്തൊള്ളൂ
ആഹ് അഹ്ശെരി പിന്നെന്തൊക്കേയാ അവിടുത്തെ മക്കളൊക്കെ എന്താ ചെയ്യണു
മക്കളൊക്കെ സുഖായിരിക്കുന്നു ചെറിയന മക്കളാന്നോ
ആഹ അത് ശരി
അവ്ടെയോ
ഇവിടെ തന്നെ സ്കൂൾ വിട്ട് വന്ന് രണ്ട് മക്കളാണ്
വല്ല്യയ് പത്തിലാണ് ചെർത് മൂന്നിലാണ് സ്കൂള്ട്ട്‌വന്ന്‌ മഴ ഇപ്പൊ കൊറവുണ്ട് മഴ ഇണ്ടേനി ഇതുവരെ മഴയാണ് മഴ പെയ്യനിണ്ട് പറന്ന ന്നാ ഇ ണ്ടെന്നും ന്നാ ഇല്ലെന്നും അങ്ങനല്ലേ മഴ ഇപ്പൊത്ത മഴ
ആ ആഹ
ആഹ് നമ്മുക്കൊരു പണിക്കും കയ്യൂല മഴകൊണ്ട് എന്നാ മഴ ഉണ്ടെന്നും
ജോലിക് പോവുണ്ടോ
ഇല്ലേ ജോലിക്കൊന്നും പോണില്ല
മ്
ഉം
നീ ഉൾപ്രദേശാ സ്ഥലം
സ്ഥലം മലപ്പുറം കാളികാവഅറയും
അതന്നെ ഉൾപ്രദേശത്തു അഹ്‌ണോ സിറ്റി ആണോ
ഇവിടെ ഉൾപ്രദേശം തന്നെയാണ്
ആഹ്
ഉം വേറെ എന്തെക്കെ വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടിൽ അച്ഛനു അമ്മയും ഒരു അനിയനുണ്ട്
ആ ശരി ആഹ
ആഹ് ശരി കല്യാണം കഴിഞ്ഞില്ലേ?
ഓ ഉണ്ട്
ആഹ്
പിന്നെ എന്തായിരുന്നു ഇന്ന് രാത്രിത്തേക്ക് എന്താ ഉണ്ടാക്കിയേ
രാത്രിക്ക് എന്താ ഒന്നും ഒന്നായിട്ടു ഇണ്ടാക്കല ഭക്ഷണം തന്നെ രണ്ടാൾ ഞങ്ങൾ അതികം ആൾ ഇല്ലല്ലോ അപ്പൊ ഒന്നായിട്ട് അങ്ങനെ വെക്കലാണ് ഞാൻ ചോറും ഉണ്ട് കറിയും കൂട്ടാനൊക്കെ ഇണ്ട് മീന്
ആ അവധിക്കാലത്ത് എവിടെങ്കിലും പോയിരുന്നോ
അവധിക്കാലത്ത് ഇവിടെ അടുത്ത കൂടൊക്കെ ഇങ്ങനെ പോയി അധികം ദൂരൊന്നും പോയിട്ടല്ല കുട്ടികൾക്ക് പാർക്ക് പാർക്ക്‌ പാർക്കിലെ സ്ഥലം നോക്കിയ രണ്ടാണ് വല്യം വല്യോന അധികം ദൂരെ പോണം കാഴ്ചകൾ കാണാന് ഈ ചെറുതിനാണ് പാർക്ക ആയാ മതി ഉം അങ്ങനെ ഇതിലെ അട്ത്തുകൂടെക്കെങ്ങനെ പോയി പിന്നെ വേറെ എന്തൊക്കെയാഎത്താ വീട്ട്ത്തെ വിശേഷങ്ങളൊക്കെ
എന്ത് വിശേഷാണ് ഇപ്പ പോകുന്ന്
ഉം
ജോലി തെരക്കിന്റെഡെല് ഗ്രൂപ്പിൽ സംസാരിക്ക ടൈമൊന്നും ഇല്ലല്ലോ ഇങ്ങനെ പോകുന്ന് വരുന്നു രാവിലെ ആവന്ന്
എപ്പാ ജോലിക്ക്
ആ അവിടെ എത്ര സമയം നോക്കിട്ടേഎറങ്ങും കൃത്യ സമയൊന്നൂല്ലേ അവിടെ റെഡി ആണ് അപ്പ പോകു
അത് ശെരി ആഹ് രാത്രി ഈ ടൈം ആവൂലേ അപ്പൊ വരാന്നല്ലേ പറഞ്ഞെ
ആഹ് അങ്ങനെ കൊറച്ചേ സമയം വൈകി
ആഹ് ആഹ് ശെരി
പിന്നെ മഴ ആയത് കൊണ്ടല്ലെ എല്ലാ നല്ല നല്ലല്ല അവരക്കെ പോവ മഴ ആയതോണ്ട്
ആഹ് ആഹ് ശെരി
സൗജന്യയാത്രക്ക് ഇങ്ങനെ ഇരിക്ക ബസ് കിട്ടീല്ല
ആഹ് ങ്ങെൾ പോയോ ഹോസ്റ്റലിൽ പോയോ?
പോയിര്ന്ന് ഇത് ബസ് കൊറവാണ് ഇവിടൊക്ക കൊറവാ ബസ് നമ്മടെ ഏരിയെ കുറവാണ്
ആ അത് ശെരി ഉം ഞങ്ങളീ വൈക്കൊന്നും ഇല്ല എന്നാട്ടോ ഇല്ലന്നല്ല ഞ പിന്നെ ആരും അങ്ങനെ പോണേ പറീന്നേകേട്ടിട്ടില്ല ഉറവാണ് ആഹ് ശെരി അനെ
അത് കോഴിക്കോട് ഇഷ്ട്ടം പോല വണ്ടിയായ്ക്ക്ണ്
ഉണ്ട് ആഹ് ആ വാർത്തയിലൊക്കെ കണ്ടേ ആ വൈക്കൊക്കെ നല്ല ഇതാണ്ട്
അടുപ്പിച്ചടുപ്പിച്ച് ഓരോ പത്ത് മിനിറ്റും
ഉണ്ട് ആഹ് ഈ വയിക്കൊന്നും അങ്ങനെ കാണ്ന്നില്ല എല്ലാരും പറയുന്നേക്കണില്ല പോയ വർത്താൻന്ന്
ഈ വഴിക്ക് ഉണ്ടെങ്കിൽ തന്നെ അതില് കേറാൻ പറ്റൂല്ല
ആഹ് തെരക്ക് നല്ല തെരക്കേക്കാര അല്ലേ അതിന് മറ്റ ബസ്സാർക്ക് ഇപ്പ നല്ല ഇതാണല്ലോ നല്ല ടൈറ്റ് നല്ല വർ കേൾക്കണാണോല്ലെ കാരണം അവർക്കിപ്പ ഒന്നും ഇല്ല ക്യാഷ് കിട്ട്ണ്ല്ല
പ്പൊ അതിപ്പോ തൊട്ടേ ആക്കും തോന്നണ്ടില്ലേ
ആഹ് അത് അവര് സമരം നടത്തിയാല ഇപ്പൊ അത് നിർത്തലാക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവര് വല്ലാതെ എന്താണ് കാരണം പറഞ്ഞിട്ടും കാര്യമല്ല അവര്പ്പോ ഉപജ ഉപജീവനം നടക്കണത് ഇപ്പോ ആ വസ്സ്മ്മലല്ലെ അയ്മന്ന് ഇപ്പ കിട്ടിണില്ല എന്നല്ല ഇപ്പൊ പറഞ്ഞത് പത്ത് ആയിരം തൊള്ളായിരം കിട്ടുന്നേട്ത്തക്ക് മുന്നൂറ് രൂപേനെ തെകേനില്ലാന്നപ്പോ അവര് പറയുന്നത് അപ്പൊ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് ആഹ് അതന്നെ നമ്മള് സാധാരണക്കാരെ സംബന്ധിച്ച് ആ എന്താ പാവാണ് കാരണംന്ന് വെച്ചാ അവർക്ക്പ്പ അതല്ലേ അവരെ കുട്ടികളെ നോക്കാൻ ഇത് ഞമ്മള് സംബന്ധിച്ചാവുമ്പോ ഞമ്മക്കകു ലാഭാണ് രണ്ടിലും ഞമ്മക്ക് ഇതാണ് പറയണല്ലോ
തീരെല്ലാത്തോര്ക്ക് നല്ല കാര്യാ
അറിയാ ആഹ്
കൊർച്ചുകൂടി നീണ്ടു പോയാൽ മതിയായ്നു പെട്ടെന്ന് പെട്ടെന്ന് നിർത്താന്നാ മതിയാരു
നിർത്താന്നാ മതി ഞമ്മൾ യാത്ര ചെയ്യുന്നോൽക്കാണ് അയിന്റെ ഇതറിയുള്ളേ കാര്ണ ആഹ് അത് അത്ര ആണെങ്കിലും ഞമ്മളിപ്പോ ഒരു ബസ്സിനാണെങ്ക എത്ര കൊടുക്കണം അപ്പ ഞമ്മള് സാധാരണക്കാര്ക്കാണെങ്കില്
അതെ
ഉം
പ്പൊ
പിന്നെ ഭക്ഷണൊക്കെ ഇനി ചെന്നിട്ട്ണ്ടാക്കി അതോ വീട്ടിൽ ഉണ്ടാക്കോ?
രാവിലെണ്ടാക്കീണ്ടാവു
ഉം ഭക്ഷണംണ്ടാക്കിവെച്ച്ങ്ങാണ്ട് പോകല?
ആഹ് ചോറക്ക റെഡിയാരിക്കും രാവിലെ ഇള്ളതന്നെ അവര് ഉച്ചയ്ക്ക് പിന്നെ അവിടെ ഉണ്ടാവുല്ലോ അത്‌ കഴി ഇപ്പ വൈന്നേരം വല്ല മുട്ടേ പപ്പടൊ അങ്ങനെന്തെങ്കിലൊക്കെ പൊരിക്ക്
ആഹ് ആഹ് ശരി ആഹ് ഹസ്ബന്റെ എന്താ ചെയ്യണ ഇപ്പൊ?
ഇവിടെല്ലവിദേശത്താ
ആഹ്ശരി ആഹ്
നിങ്ങള മൂപ്പര് എന്ത് ചെയ്യണ്
വിദേശത്ത് തന്നെയാണോ
ഒരു വിധം എല്ലാരും വിദേശത്ത് തന്നെയാണല്ലോ ഇപ്പൊ
ആഹ് ഞങ്ങള് വിദേശത്താണ് പക്ഷെ ഇപ്പ ജോലി ഇല്ലാതിരിക്കാണ് ഏഹ് കച്ചൊവടം ഇപ്പയവിടെ യു കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടം കൊറവായിട്ടേയ് ജോലി ഇല്ലാത്പ്പൊ റൂമിലിരിക്കാ
യുദ്ധം തീർന്നില്ലേ?
യുദ്ധം തീർന്നു യുദ്ധത്തില് പ്രശ്നം പറ്റിയതാണ് കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ടേയ് അത് തുമ്പ് ഇല്ലാതായി കടകളൊക്കെ ഇപ്പോ വ ആഹ് അന്വേഷിച്ചും കൊണ്ട് നിക്കണ കട ഇപ്പൊ ഒഴിവായി ഇപ്പൊ വേറെങ്ങനെ ആഹ് കൊറ കടം കാര്യങ്ങളൊക്കെ ഇണ്ട് അങ്ങനെ വീട്പണി പൂർത്തിയായ ഇതീലേയ് അപ്പെന്നാ കൊറ സ്സ് വന്ന്ട്ടുംകാര്യല്ലല്ലോ നാട്ടിലൊന്നും നമ്മക്ക് ജോലി ഇല്ലെയ്ന്നല്ലപ്പൊ പെട്ടന്നൊന്നും കിട്ടൂലല്ലോ ആഹ് അപ്പ അന്ന് അവടെ തന്നെ പിന്നെങ്കില് ആഹ് പൊറത്ത് എവിടെയെങ്കിലും ഒക്കെ കിട്ടാണെങ്കി അന്വേഷിച്ച് കൊണ്ട് നിക്കണ് ണ്ട്
ആഹ് ആഹ്
മ്ഹ് നാട്ടിലൊന്നുംപ്പൊമണ്ടിയന്നകിട്ടൂലല്ലോ കടകളൊന്നും കടം കാര്യൊന്നുംഇല്ലെങ്കില് നമുക്ക്എന്തെങ്കിലും ക്കെ കാര്യങ്ങള് ഇതാക്കത് കടങ്ങളുണ്ട് വീട് പണി പൂർ കടം കൊറ്ച്ച് ഇണ്ടായി വടം വീടീട്ട് പോരാ പറഞ്ഞ്ങ്ങാണ്ട് അങ്ങനെ നിക്കാണ്
എല്ലാരും ജീവിതം ജീവിക്കാനുള്ള തന്ത്രപ്പാടിലാ
അതന്നേണെയ് ജീവിതം എന്ന്ച്ചാല് ഞമ്മള് അതൊരു കഥയേണ് പറയാനാണെങ്കില് കാരണം കുട്ട്യളും സ്കൂളും കാര്യങ്ങളും എല്ലാ ബുദ്ധിമു ഇതുല്ലേ നമ്മള്ചെലവല്ലഞമ്മക്ക്മെയിനായിട്ട് കാരണംചെലവില് ഞമ്മക്ക്ഇർ ക്കിപുട്ച്ച്ങ്ങാണ്ട് എങ്ങനെങ്കിലൊക്കെ ജീവിച്ചുപോകാ നമ്മള് ചെലവാക്കണ അനുസരിച്ച് മക്കളല്ലേ മക്കളെ ഇതിനമ്മക്ക് എങ്ങനെലൊക്കെ ചെയ്യാം പക്ഷെ വേറൊള്ള കാ ര്യങ്ങളും കടങ്ങളുംകാര്യങ്ങളും ലോണുംകാര്യങ്ങളും അങ്ങൻത്തെ ബുദ്ധിമുട്ടുകളൊക്കെഉണ്ടാവുമ്പളാണ് ഞമ്മള് ചെയ്യണം
ഉം
ന്നാലും സ്വന്തംവീടക്കെആയില്ലേ
മ്ഹ്
നമ്മളക്കെ ഇപ്പൊഴും വാടക
വാടക വീട്ടിലാ മ്ഹ് വീടൊക്ക ആയി ഇപ്പൊകടങ്ങളും ഒക്കൊന്ന് വീടികിട്ടണം ആഹ് ഇപ്പ ശെരിയിക്കോളെ
എഹ് ഞങ്ങളിന്നിപ്പ ഇവിടെത്തൂന്നൊന്ന് ഞങ്ങളൊരിക്കിലും വിചാരിച്ചിട്ടില്ലേയ്നി കാരണം ഞങ്ങള് അത്രേം ഇതിലേയ്നി ഒരു നിമിത്താണ് ഇവിടെക്കെത്തിയത് വീടൊന്നും ഞാന് സ്വപ്നം കാണാന്നല്ലാതെ അപ്പൊ അതേപോലെരു നിമിത്തത്തില് ഒക്കെ ശരിയയിക്കോളും
കൊറെ കഷ്ടപ്പാട് ന്ടേൽ ഒരു സന്തോഷം ഉണ്ടന്ന് പറഞ്ഞാ മതില്ലേ.
ആഹ് അതന്നെ അത് അങ്ങനെയാണല്ലോ നമ്മൾ കൊറെ കഷ്ടപ്പെട്ടാൽ എന്നും ഞമ്മക്ക് ദൈവം കഷ്ടപ്പാട് തരൂലല്ലോ
ആ അതന്നെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെതന്നെണല്ലോ ആർക്കങ്കിലും സന്തോഷം ഉണ്ടാവന്ന് വിച്ചാരിച്ചുമ്പളാണ് നടക്കും
ആഹ അതന്നെ എടക്ക് നമുക്കൊരു സന്തോഷം വരും
കൂടുതലില്ല കൊറച്ചു മതി.
ആ അതന്നെ നമ്മള് ബുധ് കൊ റച്ചു മതി അധികം നമ്മള് നമ്മള് ജീവിത സന്തോഷന്ന് പറയണ നമ്മ പണാണ് അത് നമ്മക്ക് ഓവർ ഓവറ് വാണ്ട നമ്മള് നമ്മള് സാധാരണ ഉസാറായി ജീവിക്കാള്ളെ നമ്മക്ക് എല്ല ബുദ്ധിമുട്ട് തിരാള്ളൊരു അത്രേ ഉള്ളൂ ആഗ്രഹം നമ്മളെ കാര്യങ്ങളൊക്കെ നട്ന്ന്. കാരൻ അധികം പൈസല്ലോലും ഇതായി നടക്കല്ലേ
ആഹ്
അധികം പൈസ ഇള്ളോൾക് ഊണും ഒറക്കൊന്നും ഇല്ലാതെ അവര് അ അയില് മന്ദപ്പായിങ്ങാണ്ട് നട എന്താ ചെയ്യേണ്ടത് കാട്ടന്റെ വെച്ച് കാരണം അത്
ഉള്ളവര് കൊറച്ച് സഹായിച്ചാൽ മതി പൈസ ഇല്ലാത്തവരല്ലേ
നമ്മള് വിചാരിച്ചും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവുന്നു പക്ഷെ അത് വെറുതെയാണ് അത് അവർക്ക് വേറെ ബുദ്ധിമുട്ടും സ തും അപ്പ ഉണ്ടാവും.
ആഹ് അല്ല കൊർച്ച് അല്ല കോടീശരമാരൊക്കെ സഹായിക്ക്ണ്ടല്ലോ വീട് വെച്ചി കൊടു
ആഹ് ഉണ്ടല്ലോ ആ അതെന്നെ അവര് സഹായിക്കാളെ ഒരു മനസ്സുണ്ടെങ്കിൽ അല്ല ഉണ്ടായാല് അല്ലെങ്കിൽ പണം കു കുന്നുകൂടി നടന്നാൽ നമ്മ അവർ ക്ക് ഏ ഇല്ലോല് പിന്നെ എന്താണ് ഇത് അ അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടി നടക്കുണ്ടാവും. ഏ
ഞാ കൊടു
ണ്ടെങ്കി സഹായിച്ച് കൊണ്ട്
ഉം
നമുക്ക് നിറവേരാ ചെലൊൽ ഉണ്ടല്ലോ ഇത് സഹായിക്കാതെ ആഹ് അഹങ്കാരം കൊണ്ട് കാണ്ട് നടക്കണവരുണ്ടല്ലോ പൈസ ഉണ്ടായാല്
ഒരെ വീട്ടിൽ പോയ അറിയാ സന്തോഷാണോ സങ്കടാണോന്ന്
ആഹ് അതന്നെ നമ്മള് കരുതും അവർക്ക് നല്ല സന്തോഷാണ് പക്ഷെ നമ്മളല്ലാരെ സന്തോഷം ആ ദുഃഖം അവർക്കേ കാരം
ഉം
ഉം ഏതാലും നിങ്ങൾ ഇല്ലേ ഇപ്പ മഴല്ല ഇല്ല ഇപ്പ മഴ ഇല്ല.
ആഹ്
ഉം
എന്നാ പിന്നെ വിളിക്കാം.
ആഹ് എന്നാ ആയിക്കോട്ടെ എന്നാ ശരി ബസ് സ്റ്റാൻഡിലാണ് തോന്നുന്ന് ലേ സ്റ്റാന്റ്ലാ ആഹ് എന്നായിക്കോട്ടെ ദ പിന്നെ വിളിക്കാ അഹ് ശരി ആഹ് ശരി
സ്